ക്ണ്ടാ.
എന്തസൗണ്ട്ല്ലല്ലോ?
കേൾക്കില്ലാ?
തൊണ്ട് പറ്റോർ ജ് ഹേഡ്സെറ്റ് എട്ത്തണോ?
ഹെഡ്സെറ്റൊന്നും വച്ചിട്ടില്ല ല്ലാഹ്.
ഏ സോണ്ട് തോണ്ട് കുറെ ദൂരത്ത്ന്ന് പറിണമതി
ദൂരത്തിലൊന്നല്ല എടുത്തന്നെയാണ്. പ്പളാഹ്. പളും അങ്ങൻതന്നെ?
ഏഹ് പ്പ
ഉംന്താഹ്
ച്ചാ ചുട്ച്ചോ?
ആഹ് ചായുട്ച്.
എന്തകടി?
എന്താ പണി കടിപ്പത്താ കടിത്തയ്ച്ചാ നുറുക്ന്ന് പറയാ. ഒരു നുർക്കൊക്കെണ്ടായിന് ഇന്നലെകൊണ്ടോന്ന.
ആഹ് ആഹ്.
ഇങ്ങക്കെത്താ
ഞങ്ങക്ക് ചക്കണ്ടാ യ്ഞ്ഞോചക്കണ്ട് എന്താ അൽ മൂന്നാലൊ മര്ത്ത്മെന്ന് പർചെച്ച്ക്ക്ണ്. ആഹ് അഹ് പച്ച പറച്ചത് പയ് പ ചെയ്ഞ്ഞു. പ്പംപയ്ത്ത്ണ്.
ഉം
അപ്പം യാ ആഹ് മധുരംണ്ട് വെല്ല്യാ കൊയ്പ്പൊന്നുല്ല.
ഏഹ് വെള്ളം കുടിച്ചിട്ല്ല?
പം മയയോണ്ടേ ആദ്യത്തത്ര രസംണ്ടാവൂല്ല ന്നാലും രസണ്ട്. അത്ണ്ടായിഞ് കുട്ട്യളൊക്കെണ്ടയിഞ് പിന്നെ അത് മുറിച്ചെടുത്തു.
ക്കുലേഹ്.
ആഹ് ഓൽക്കിഷ്ടാ.
ആഹ്
പിനെവിടെഇ
കൂട്ടാൻ ഇണ്ടാക്കുല.
ആ കൂടാണ്ടാക്കല് ണ്ട്.
ആ എല്ലാർക്കുപറ്റോ.
ആഹ കുണ്ടന്കൊറേക്കതിന്നും ആണുങ്ങളൊക്കെതിന്നു. ഞങ്ങള് കൊറെ തിന്ന്ആഹ ഓൽക്ക്ഷ്ടാ.
ആഹ് ഇങ്ങ
ഉംഹ് ൻക് വെല്യ ഷ്ടന്നുംല്ല
ഏഹ് ഇൻക് ഇന്നാ അതാ ഇഷ്ടം. ഞാൻ പൊവുത്തത് വല്ലാതെ തിന്നലൊന്നുല്ല്യാ കൂട്ടാനാണെങ്കിൽ ഇഷ്ടപോലെ തിന്നും.
ചെൽത് ഏഹ് ചെൽത് ജീരക വെച്ചട്ടാന്നാ ഒര് ഇഷ്ടല്ല അല്ലാതെ ഇത് ഇണ്ടാക്കുല്ലോ ആഹ് അഹ് പിന്നിം തൂമ്പിച്ചത് ആഹ് അത് ന്നും.
ആ ഒരു ദിവസംഞാൻ തുമ് മ് മ് ജീരകരച്ച്‌ ഒര് രസുല്യാപറഞ്ഞ
അതാണ് രസല്ല ത്അത് തിന്ന്
ആ വെളുത്തുള്ളപിന്നെ അ കൊച്ച് മുളകും പൊടി ഇട്ടാ ലും ഭയങ്കര ട്ടാസ്റ്റ്‌- ആഹ് ആ എമ്മേ? കുറച്ച്ചമുളകും പൊടി ട്ടാല് അനല്ല രസായിരി തുമ്പടെഓ ര് ഉണ്ടാകി തന്നേനി
ഏഹ്
നല്ലരു പ്
ഏ
ആഹ് മൊളകു ബജി എണ്ണയിലാകുമ്പോ ഒരു സ്മെല്ലും ആണല്ലോ ആഹ് ആഹ് അപ്പാ സ്മെല്ല്ഹും ഒരു ചോയിണ്ട് അത് -ഒരു
വേറെത്തെണ്ടാകുവോ അകൗണ്ട്.
ചക്കപടനാപൊ രിച്ചിന്നു പോയി ചക്കപൊരി
ഇക് പണി യാണ്.
അതാണേ. അത് ഇങ്ങനെ ചെറ്താക്കി അരിഞ്ഞു നല്ലോണം ചെറുതാക്കി അരിയണല്ലോ അപ്പ പിന്നെ കൊറേ നേരം കൊറേ നേരം സിമ്മിലാക്കി ഇതാണ്ട് വേവിക്കണല്ലോ എണ്ണേ വർത്ത്ട്‌ ക്കണല്ലോ കൊറെ ടൈംപോന്നദ്‌ റിപ്ലൈ ചോയ്ച്ചിട്ടാണം കുറച്ച്ടീം ഇങ്ങനെ ഇണ്ടാക്കണം.
ആ ആ ആക്ഷെയെണ്ണന്നുംവെള്ളതെന്നും പുടിച്ചൊന്നുല്ലലെ.
കുട്ച്ചൂല.
ആഹ്
നോക്യ കൊറച്ച ആ കൊറച്ച് നല്ലോണ്ണ എണ്ണ പാരണല്ലേ.
ആഹ് ആള് പോവലില്ല ഇബടന്നാ കുട്ട്- കുട്ടോളെ ഇങ്ങനെ ഓല്ക്ക് തിരി ചോ യ എടുത്ത് കാണ്ട അങ്ങണ്ട് അല്ലാതെൊന്നും ആയിട്ടൊന്ന ഉണ്ടാക്കിയിട്ടില്ല.
ആ കൊറച്ച് എണ്ണ ഒയ്ച്ചണംനാൽ നേരിഞ്ഞി കിട്ടുള്ളൂ. കൊറച്ചെണ്ണല്ലതെന്നുംമുരിഞ് കിട്ടൂല അങ്ങനെ മുങ്ങണംന്നാലെ.
അയന് എന്ത് വാണെന്നോ പരന്ന നോൻ സ്റ്റിക്കിന്റെചട്ടിയൊക്കെ ആവുമ്പളെ നമക് കൊറേണ്ടല്ലോ. പെരന്ന് കടുമ്പളേ കൊർ ചീച്ചേ കൊർചിച്ചോ ഒന്നും മൊതലാവൂല.
അത് നോൺസ്റ്റിക്കിന്റെ വല്യ ചട്ടില്യ ആഹ് വല്യ പ്ലേ ഇണ്ടല്ലോ അയില് വെക്കും.
ആഹ് അതിന് അതിപല്യ മറ്റേ തേഫൂർ ഉരുളാഞ്ചട്ടി ഉണ്ടല്ലോ ഉരുളാചട്ടി കിലോതമ്മ അപ്പൊക്കെ ചുടുന്ന അങ്ങനത്തെചട്ടിയിലും കുറെ ഉം അടുപ്പത്തെ വെച്ചിട്കാണെങ്കില് അത് പിന്നെ ഉച്ചക്കക് പോവും.
ആവൂല.
ഉം. ഒരു പുടിറ്റെ കൊള്ളുംന്നല്ലാതെ
ആഹ്
അപ്പോ ഒരു പൊരിച്ചൊക്കെ ചെയ്യും. ഇത് പൊയ് പൊവുത്ത മ് മ്ചക്ക
അ വൽ ച്ചോ
ഉം
ടേയ്സ്റ്റ് ഇണ്ടാവും
പുറക്ക അതേ മതിയല്ലോ ഉള്ളിൽ പിന്നെചക്കന് ചൊയ്യണ്ടാവും അത് ക ടിച്ചുമ്പോ പയനി ഈ ചക്കൻ്റെ ചുളകയി ച്ച കഴ് ച്ച ഉള്ളില്.
ആഹ് ആഹ്
മാവില് മൈദ ഇട്ടട് മുക്കി അങ്ങട് പിടിച്ചേ
ആഹ് അങ്ങനെ.
ക്കീനറ്യെ. ആഹ്. അപ്പൊ ഈ വെള്ളം കുടിച്ച ചക്കക്കാവുമ്പൊക്കെ പറ്റും. ഉം ഉം. ഏഹ് പല സ്ഥലത്ത്ന്ന് പല പേരിലും ഉം ഈ ചക്ക വര ട്ടിയത് പറിണത് എന്താ സംഭവം?
ഇൻക്കറീല്ല. ങ്ങനെ കേക്കാലേ ചക്കവരട്ടീന്നൊക്കെ.
ആഹ് അത് പോലെ ചക്കോണ്ട് ഉണ്ണിയപ്പോ?
ഉണ്ടാക്ക്വേ ആഹ് ഉണ്ണിയപ്പംഉണ്ടാക്കും. പിന്നെ പിന്നെ ബലൊക്കെ പറഞ്ഞിനി നമ്മടെ മൈതപ്പൊടിം ചക്ക മിക്സീല്ട്ട് അടിച്ചാണ്ട് അയ്ക്ക് മൈദ പൊടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളാക്കികാണ്ട് ഇങ്ങനെ ചട്ടിപാര നല്ലരസാണ് കാണാൻ.
ചക്ക ഇഷ്ടള്ളോർക്കൊക് ഇതൊക്കെ രസണ്ടാവും.
ആഹ് നല്ല സാധനവും അല്ലേ ആഹ് എണ്ണയില അല്ലാത്തകൊണ്ട്നല്ലല്ലേ. എണ്ണയില് കൊറെയാവുമ്പം പിന്നെ
പ്പളുന്നങ്ങനെ പൊര്ച്ചുന്നൂലല്ലോ എപ്പളെയ് കാ
ആഹ് അതന്നെ ചക്കക്കാലത്ത് പിന്നെ സ്കൂൾ കൂ കുട്ട്യേക്ക്‌ സ്കൂൾ കൂട്ട് വരുമ്പളൊക്കെ
ആഹ് ആഹ് സെത്തൽമാ ഉണ്ടാക്കണം അപ്പോ ഓരോ നൊക്കെ ആഹ് വൈകുന്നേരം പ്രത്യേകിച്ച് മടിയാ.
ആഹ്
എത്തുണ്ടാവര്ത് ഇന്നാ പിന്നെ ഉം ഇഷ് ട്ടാണ് ട്ടോ അത് തേയ് ഉണ്ടാവുമ്പോ പിന്നെ കയ് തോന്നൂല. ആ സമയത്തും കൂടി ഇ ചെയ്തൂടേ വിചാര്ച്ചും
ആഹ് അതാണ്
അതാണ് വെർതെ ഇരിക്കയാണെങ്കിൽ ഓക്കെ കൊഴപ്പൊന്നുല്ല. നൂറ് കൂട്ട് സോലുൻ ആണ് പിന്നെ തീരൂല ഓരോന്ന് ഇണ്ടാവും. അപ്പ പിന്നെ മടിയാണ്.
അതേ പറഞ്ഞു ചക്കമ്പ തോള്
അധികം മോനാണ് എടുക്കല് പൗത്തക്കൊക്കെ ആണെങ്കിൽ ഇരുന്ന തിന്നലും ഇല്ല. തിരിഞ്ഞു നോക്കം ഇല്ല.
അപ്പ നിനക്ക് പിന്നെ മറ്റോക്ക് പനിയാണ് അപ്പൊ പിന്നെ
ആരിക്ക്?
പൂവിക്ക്
ഏഹ് പനിച്ചോ?
ഓക്ക് പനിയായിട്ട് ഇപ്പോ കൊറേ രണ്ടാഴ്ച്ചയൊക്കെയായി. മൂന്ന് നാലേസം കൊഴപ്പൊന്നുല്ല ടെസ്റ്റിൽ രണ്ട വട്ടം ബ്ലഡ് ടെസ്റ്റ് രണ്ട് വട്ടം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അയില് കൊയൊപ്പൊന്നുല്ല്യ ഇനി ഇപ്പൊ ഇന്നും കൊർ കൊറാവില്ല പോയീണ്
ഉം അതല്ല.. ഇപ്പൊ കൗണ്ട് കൊറഞ്ഞ പനി ഒക്കെണ് പറഞ്ഞിട്ട്
ആ ഇണ്ട് കൊണ്ട് വന്നപ്പം പനിയുണ്ട് ഇപ്പമ കുഞ്ഞാത്താന്റെ മകൾക്കൊക്കെ കൗണ്ട് കുറഞ്ഞപനിയാണ്.. നല്ല തിന്നണം സംശയമുണ്ട് കാരണം അതിന്റെ ലക്ഷണങ്ങള് കേട്ടിട്ട് ഭയങ്കര -ക്ഷ പിന്നെ ശർദ്ദി മോളെണിക്കണില്ല.
ഏ... കുട്ട്യാള്
ആ കുട്ടികളുണ്ട് ലെ
അ ആ.. ഒറ്റക്ക് അനക്കനക്കായതല്ലേ പോന് പോയോ?
പോയത്?
ഞ്ഞ് അവളൊക്കും കുട്ടളൊക്കെ എന്തെയ്?
അലോ..
ഹലോ..
ഹലോ ആ കേക്കില്ലാ? ആ ഓൻ പോയോയ്ക്ക
കേക്ക്ണില്ലേ?
കേക്ക്ണ്ല്ലേ.. ഇപ്പ കേക്ക്ണ്ട്
ആ അതെ ഇത്വരെവിടെ ഇതീക്കൊരു കോൾ വന്നപ്പളെയ്
ആ ആ അതയ്
ഹലോ
അലോ ഓൻ പോയോ ചോയ്ക്ക എഹ്?
ഹലോ
ഹലോ ആ കേൾക്കത്തില്ലേ?
ഇത് കേക്കിണില്ലല്ലോ.
ഇച്ച് ഏക്ക്ന്ണ്ട്
ഇല്ല. തീരെ സൗണ്ടില്ല ഇജ്ജ് എവിട്ന്നോ പറയണമാതിരി
ലോഡ്സ് ഓ ഫുള്ള് വോളിയം ഫുള്ളിലാ
ഫു വോളിയൊക്കെ ഫുള്ളെന്നാണ് എത്രക്ക് തോട്ടൊക്കണ് ണ്ട്ന്നോ
ഹലോ
ഫുള്ളാണ് സംഭോക്കെ ഫുള്ളാണ് ഇപ്പൊ കേൾക്ക്ണ്ടോ? ഇപ്പൊ കേൾക്ക്ണ്ടോ?
കേൾക്ക്ണില്ലല്ലോ
ഏഹ്.. കേക്ക്ണ്ടോ?
കൊറച്ചും കൊറച്ചുകൂടെ കേക്ക്ണില്ല
എത്ത്
എന്തായാവോ അനക്ക് ഞാൻ പറയണത് കേൾക്ക്ണ്ടോ ഏ ആ ഇപ്പൊ ചെറിയൊരു സൗണ്ട്
എഹ് അയെന്തെവൊന്നാല്
ഹലോ..
കേക്ക്ണ് ണ്ട്
എ ഇപ്പ ഇന്ക്ക്ന്നാൽ എങ്ങനെ കേൾക്ക്ണോയിച്ചാല് ചെറ്തായിട്ട് സൗണ്ടില് കേൾക്കുണുള്ളൂ
എഹ് ഇജ് പറഞ്ഞൂട്
ആഹ. മക്കളൊക്കെ എന്തെങ്ങട്ട്
അക്ക അതാക്ക്ണ് ഇവിട്ണ്ട് ഒരാൾ കൾച്ചാപെയ്ക്ക്ണ് രണ്ടാൾ ഇവിടണ്ട്
ഏ..
മ് ആ അലവിയാക്ക പോയോ? ആ ഓൻ സ്കൂൽ ഇല്ലാതെ ഇവടെ കുത്തിർക്കുമ്പോഴേ ആഹ് ഇസ് ഇസ്കൂളില്ലാതെ നിക്കുമ്പളേ ആഹ് ആഹ് ആഹ് ആഹ് അല്ല ഇപ്പ പിന്നെ മയൊന്നും ഇല്ലല്ലോലെ
സ്കൂൾ വിട്ട്ന്നപ്പത്തന്നെ മണ്ടിക്ക്ണ് മറ്റങ്ങനെ പോവാലോന്നൂല്ല ഇന്ന് വര് മ വെ ഇന്ന് ഇപ്പൊ അവടെ മയ ഇല്ലല്ലോ
ഇപ്പളില്ല ഇണ്ടായിനി കൊറച്ചേരത്തൊക്കെ ഇണ്ടായിനി
ഇപ്പൊന്നും മയ ഇല്ല മയ മഴണ്ട് രാവിലൊക്കെ നല്ല മഴേന്നു ഉച്ചക്കേഷം മഴന്നെല്ല
എങ്ങനെ
ഇപ്പല്ലേ കുറച്ചൊക്കെ വെയിലാണ് അപ്പൊന്നെ കൾച്ചാൻ പോയ്‌ക്ക്ണ് മഴാവുമ്പോന്നെ കൾച്ചാൻ പോവലില്ല
നേരത്തെ നല്ല മഴയ്തിലേ
ഇത് ന്റെമ്മ ല്ലടേ
ആഎന്തെ? പിന്നെന്താച്ചാആ ഓല് പോയിര്ന്നു. ഉം അവ്ടെല്ലോലൊന്നും അവ്ടെല്ലേ ആ ചെപ്പ പറയാൻ പോവൂല ന്നൊക്കെ പറയലൊക്കെണ്ട്. കുട്ട്യാള് കാട്ടുണ്ട് അത് കാട്ടി ഇത് കാട്ടി എഴുതൊക്കെ ചെയ്യും എഴുതാനൊന്നും മടിയില്ല പോകാൻ ചെൽപ്പൊ മടിയാണ് ഞാൻ പോണില്ലന്നൊക്കെ പറിം.
അത് ച്ചേക്ക് ചോറൊക്കായോ?
ഏഹ് ടേബിള് കൊണ്ടടുത്തുടാനൊ എയ്താന്.
പിന്നെന്താ ചോറ് ണ്ട് രാത്രിക്ക് രാത്രിക്ക് ചോറൊക്കെ ണ്ടേര്ക്കുലേ?
ആ വെച്ചതൊക്കെ ആ ഒന്നിച്ചക്കലന്നെ അയ്ല്ണ്ട് കൂട്ടാനൊ പ്പൊ കൊറവാ തോന്നുണ്ട് ആ